ഹലോ
ഹലോ
കേൾക്കാവോ, ആഹ് കേൾക്കാം.. ആഹ്.. പറഞ്ഞോ, പറഞ്ഞോ..
എന്തെടുക്കുവ
ഞങ്ങളിവിടെ കഴിച്ചിട്ടിരിക്കുവായിരുന്ന്.
ഓ.. എന്തോ, കഴിച്ചു
ഏ.. ചോറു കഴിച്ചു
കറി
കറി, ഏഹ്‌, ചീ.. മറ്റേ.. മറ്റേ തീയലും, ചമ്മന്തിയും മുട്ടപൊരിച്ചതുമച്ചാറും. ആഹ്.. നിങ്ങളെന്തു കഴിച്ചു
ഞങ്ങളു ചായ കഴിച്ച കുടിച്ചതേയുള്ളൂ, കുടിച്ചതേയുള്ളൂ, വേറൊന്നും കഴിച്ചില്ല.
ആഹ്.. ആണോ, അതെന്താ രാത്രിയിലൊന്നും കഴിക്കത്തില്ലേ..
കഴിക്കും, കഴിക്കും, ഇപ്പൊയൊന്നും കഴിച്ചില്ല.
ഓഹ്.. ഹോ
ആഹ്
ആഹ്
ആഹ്.. പിന്നെ, ആഹ്.. ഇവിടെനല്ല മഴയോ
ആഹ്.. ഇവിടേം..
ആഹ് പിന്നെ ഇന്നത്തെ ഡ്രോയിംങ് കോമ്പറ്റീഷനെങ്ങനെയു ണ്ടായിരുന്നു?
ഇന്നത്തെ ഡ്രോയിംങ് കോമ്പറ്റീഷൻ നല്ലതായിരുന്നു, റിസൾട്ടറിഞ്ഞില്ല.
എന്തവായിരുന്നു വരയ്ക്കാനുണ്ടായിരുന്ന സബ്ജറ്റ്.
ഇന്നുവരക്കാനുണ്ടായിരുന്നസബ്ജക്റ്റ് മലനിരകളെപറ്റിയാ യിരുന്നു വര.. വരക്കാനുള്ള സബ്ജക്റ്റ് ആഹ് അപ്പോ ആയൊരു സൺസെറ്റൊക്കെ വരുന്നയാരു സംഭവം വരയ്ക്കാനായിരുന്നു.
ആഹ്... എന്നിട്ടു വരച്ചായിരുന്നോ
ആഹ് വരച്ചു, വരച്ചു ആഹ്.. എല്ലാരുംനല്ല പോലെവരച്ചു. അത്രയ്ക്ക അടുത്തൊന്നും ഞമ്മളു വരച്ചില്ല.
ആഹ്, എത്ര പേരുണ്ടായിരുന്നു, കോമ്പറ്റീഷന്
കോമ്പറ്റീഷന്
പന്ത്രണ്ടുപേരെ യുള്ളായിരുന്നു.
ആഹ്.. പന്ത്രണ്ടു പേരെയുള്ളായിരുന്നു. കുഞ്ഞി കോമ്പറ്റീഷനായിരുന്നു. ഇല്ലയില്ലയില്ല..
ഓഹ് ഹോ... പന്ത്രണ്ടു പേര്ഭയങ്കര കുറവാണല്ലോ കുറവാണല്ലോ
പന്ത്രണ്ടുപേരു ഭയങ്കര കുറവാണ് ഓയിൽ പേസ്റ്റിൽ വരയ്ക്കുന്നയൊരുടീമ്, അങ്ങനെഞങ്ങളുടെ ടീമീന്ന്പെൻസിൽ ഡ്രോയിംങ്ങിന്.. ഞങ്ങളെയൊള്ളായിരുന്നു.
നിങ്ങളെത്ര പേരുണ്ടായിരുന്നു?
ഞങ്ങളുപന്ത്രണ്ടുപേര്
പന്ത്രണ്ടു പേരോ
ആഹ്..
ഓ. പന്ത്രണ്ടു പേർക്കും ഒരു സബ്ജക്റ്റാല്ലേ
ആഹ്.. പന്ത്രണ്ടുപേർക്കുമൊരു സബ്ജക്റ്റല്ല. ഒരു അഞ്ച് ഒരു രണ്ടുമൂന്നാലു പേർക്കൊരു സബ്ജക്റ്റ് വേറെ രണ്ടു മൂന്നാലുപേർക്കുവേറെ സബ്ജക്റ്റങ്ങനെയാ
ഓ.
ആഹ്.
വേറെ ആൾക്കാർക്കൊക്കെ ഏതൊക്കെ സബ്ജക്റ്റോക്കെ കിട്ടിയേ?
ഒരാൾക്ക് ഇത് വരയ്ക്കാൻ മറ്റ മറ്റേ നമ്മുടെ ഏ എന്താ കാർട്ടൂണിന്റെ ഒരു സംഭവം വരയ്ക്കാനായിരുന്നു പിന്നെ ഒരു ടീമില് ഈ മറ്റേ ദൈവത്തിന്റെയൊക്കെ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വരയ്ക്കാനായിരുന്നു. ഒരു ആരാധനാലയം അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാനായിരുന്നു.
ഓ
ആഹ് പിന്നെ ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു?
ആ ഇന്നത്തെ ജോലി കൊഴപ്പമില്ലായിരുന്നു ഇച്ചിരി കഠിനമായിട്ടുള്ള പണിയായിരുന്നു.
ആ ആണോ
പാനൽ ബോർഡിന്റെ ഇതുണ്ടാക്കാന് ന്നയിരുന്നു പാനൽ ബോർഡ് മേക്കിങ്ങാ
ഓ
പി സി സി എം സി സി
ഉം
ഇപ്പഴ് പലതരത്തിലുള്ള പാനൽ ബോർഡ്സ് ഉണ്ട് അത് മേക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അയിനെ പ്ലേറ്റ് ഇടണം ലിങ്ക് കട്ട് ചെയ്തിട്ട് ആർ വൈ ബി കളർ കോഡ് അടിക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഓരോത്തർക്കും ഓരോ ജോലിയുണ്ട്. അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ജോലി ഏൽപ്പിച്ചവരെ ഓരോ ജോലി ചെയ്യണം.
ഓ അപ്പൊ കൂടെള്ളവരൊക്കെ എന്താ ചെയ്യുന്നേ?
കൂടെള്ളവരൊക്കെ ഓരോ സെക്ഷനില പവർനെറ്റ് പിനാക്കൾ എന്ന് പറഞ് രണ്ട് സെക്ഷ സെക്ഷനുണ്ട് ഓരോരുത്തർക്കും ഓരോ സെക്ഷനാ
ഓ ഓ ഓ
ആ
ആഹ്, ഇവിടെ ഭയങ്കര മഴയാ വൈകിട്ട് മഴയല്ലേ
ആ ഇവിടെ ഭയങ്കര മഴയാ അപ്പറ്ത്തൊക്കെ വെള്ളം കയറി
എല്ലായിടോം വെള്ളം കേറിയോ
ആ വെള്ളം കേറി
തൊടിയൊരക്കൾ ള്ളം കേറി
കൊറച്ച് ഇപ്പർതൊക്കെ വെള്ളം കേറി ആഹ്
ഇവിടൊക്കെ ഭയങ്കര തണുപ്പാ കോടയാ
ആണോ ഭയങ്കര തണുപ്പണോ?
ആ ആ ഇവിടെ മഴയ ഭയങ്കര ചാറ്റൽ മഴ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്ന ആരംഭമൊക്കെ കാണുന്നുണ്ട് ഇന്ന് രണ്ടു ദിവസം കൊണ്ട് ചെറിയ മഴയുണ്ട് അതുകൊണ്ട് വൈകിട്ട് രാത്രിയിലൊക്കെ ഭയങ്കര കോടയാ ബിൽഡിംഗ്‌ ഒന്നും കാണാൻ
ഓ
ആഹ
ഹ അപ്പൊ റൂമിലൊക്കെ ഇരിക്കുമ്പോ ഭയങ്കര തണുപ്പാണോ?
ആ റൂമിലൊക്കെ ഭയങ്കര തണുപ്പാ ഫാൻ ഫാൻ ഇടണ്ടയൊന്നും ആവശ്യമില്ല
ഓ ഇവിടെ ഞങ്ങളെല്ലാരും മൂവി കണ്ടോണ്ടിരുന്നായിരുന്നു പിന്നെനി കുറച്ച് പഠിക്കാനൊക്കെയുണ്ട്
എന്തുവാ പഠിക്കാനുള്ള
പഠിക്കാൻ നാളെ ഫിസിക്സിന്റെ ഒക്കെ റിവിഷന പിന്നെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പ അപ്പ അതൊക്കെ പഠിക്കാനുണ്ട്
ഓ ഇനിയാന്നാ പഠിക്കാൻ പോന്നെ
ആഹ് ഇനി പഠിക്കാണം ഇത്ര നേരയിട്ട് ഫ്രണ്ട് വിളിച്ചോണ്ടിരുന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പഴാ സമയം കിട്ടിയെ
ഇത്ര നേരം ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നോ അപ്പൊ ഇനിയാണോ പഠിക്കാൻ പോന്നത് ഉറങ്ങണ്ട സമയമായല്ലോ
ആഹ് ഇത്ര നേരം ഫ്രണ്ടിൻ ഒരു നോട്ട് പറഞ് കൊടുതോണ്ടിരുന്നേയ്യർന്നു
ഓഹ എന്നിട്ടിപ്പോ കഴിച്ചേള്ളോ എന്തോ മൂവിയാ കണ്ടോണ്ടിരിക്കുന്നെ.
ഇപ്പൊ കണ്ടൊണ്ടിരിക്കുന്നത് എമ്പുരാൻ
ഓഹ...
ആഹ ഇപ്പൊ കാർട്ടൂൺ ആയിരുന്നു കേട്ടോ ഇപ്പൊ കണ്ടൊണ്ടിരിക്ന്നെ നേരത്തെ എമ്പൂരാനായിരുന്നു അത് കഴിഞ്ഞു
ഓഹ എല്ലാരും ഒരുമിച്ച് കണ്ടോണ്ടിരിക്കുവ അല്ലേ?
ആഹ് അല്ലല്ല ഇപ്പൊ എല്ലാരും കിടക്കാനോക്കെ പോയി
ഓഹ..
ആഹ്..
ഇല്ലാരും കിടക്കാനൊക്കെ പോയതേ ഉള്ളൂല്ലേ
ആഹ എല്ലാരും കിടക്കാൻ പോയത് എന്തോ?
പഠിക്കാൻ അപ്പൊ ഒത്തിരി കിടപ്പുണ്ടോ
ആഹ പഠിക്കാൻ ഒത്തിരി കടപ്പുണ്ട് ഇനി പഠിക്കണം പെട്ടെന്ന് പഠിച്ച് ട്ട് കിടക്കണം എഴുതണം കുറച്ചൊക്കെ
ഏഴ്താനൊക്കെ ഉണ്ടോ?
ആഹ് എഴുതാനൊക്കെയുണ്ട്
ഓ എന്തൊത്തിനെ പറ്റിയ ഏഴ്താ നോക്കെയുള്ളെ
എഴുതാനുള്ളത് ഫിസിക്സിന്റെ അല്ല ഇംഗ്ലീഷിന്റെ കുറച്ച് നോട്ടാ പിന്നെ ഫിസിക് ഫിസിക്സും കുറച്ച് എഴുതാനുണ്ട്
ആഹ് പഠിക്കാനൊന്നുംല്ലേ?
ആ പഠിക്കാനുണ്ട് ഇംഗ്ലീഷിന്റെ കുറച്ച് സ്പീച്ച് പഠിക്കണം അത് വലിയ സീനൊന്നുല്ല ഇംഗ്ലീഷ് അല്ലേ അപ്പൊ വലിയ കുഴപ്പ മില്ല പിന്നെ ഹിന്ദിയുടെ റിവിഷൻ. അപ്പൊ ഹിന്ദി കുറച്ച് പഠിക്കണം
ഓ ഓ....
ആഹ് അത് മതി അത് മതി.
ഒത്തിരി ഉണ്ടോ എത്ര നേരം എടുക്കുവായിരിക്കും പഠിച്ചു കഴിയാ
പഠിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇന്നാളിൽ ഒരു ഒരു മണി വരെ ഒന്നര വരൊക്കെ ഇരുന്ന എഴുതിയെം പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതഴിഞ്ഞ ഞാൻ ഉറക്കം വന്നങ്ങ് കിടന്നു
ഒന്നര വരെയോ വെളുപ്പിനയാ
ആഹ് ഒന്നര
ഒന്നര വരെയൊക്കെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമോ
ആഹ ഇ കഴിയുന്നതനുസരിച്ചിരിക്കും ഒന്നരക്കെന്നെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്കി പിന്നെ ഇരുന്ന്പഠിക്കും
ഓഓ..
പഠിക്കുന്ന ചിലപ്പോ രാവിലെ എഴുന്നേറ്റയാലും പഠിക്കും പക്ഷെ എഴുതുന്നത് നേരത്തെ നേരെത്തെ എഴുതി വെക്കും
ഓ എത്ര പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ രാവിലെ എണീട്ട് പോകും
ആഹ് രാവിലെ എഴുന്നേറ്റ് പോണ എട്ടരക്കാ പോവണ്ടേ
ഉവ്വ് എട്ടര തൊട്ട് എത്രെ മണി വരെ ഉണ്ട്?
നാല് നാലര വരെ ഉണ്ട് നാളെ
നാലര വരെ ഉണ്ടല്ലേ ക്ലാസ്സ്‌?
ആഹ് നാലര വരെ ഉണ്ട്.
ആഹ് അപ്പൊ കൊറെ അടിയൊക്കെ കിട്ടാറുണ്ടോ?
ആഹാ അങ്ങനുന്നും കിട്ടാറില്ല ഞാൻ നല്ലപോലെ കുഴപ്പ ഇല്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ടായി അടിയൊന്നും അങ്ങനെ കിട്ടാറേയില്ല.
പഠിക്കാനുള്ളോക്കെ കറക്റ്റായിട്ട് അവർ ചോദ്യം ചോയി
ആഹ് ചോദ്യം ചോയിക്കും എല്ലാസവും കറക്റ്റായിട്ട് ചോദ്യം ചോയിക്കും.
ആഹ് ചോദ്യം ചോയിച്ചിട്ട് പറയാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ?
ആഹ് പറയത്ത ആൾക്കാരോക്കിണ്ട്.
ആഹ് കൊറെ പേരുണ്ടോ?
ആഹ് കൊറെ പേരോന്നുല്ല കുറച്ചു പേരൊക്കെണ്ട് സ്ഥിരമായിട്ട് എഴുന്നേപ്പിക്കുന്ന കുറച്ചു പേരൊക്കിണ്ട്.
ഓ ആവർക്കൊക്കെ അടിയിട്ടാറുണ്ടോ?
ആഹ് അവർക്കൊക്കെ അടിയിട്ടാറുണ്ട് നല്ലടിയിട്ടാറുണ്ട്.
ഓ ഓ.
ഏഹ്.
എന്നാ പിന്നെ വേറൊന്നും ഇല്ലാ എന്നാ അങ്ങോട്ട് വിളിക്കാം.
ഓ ഓക്കെ ഓക്കെ ആഹ് ശരി ഓ
ഉം ശരി ശരി.